ഹലോ ആഹ് ഇപ്പോ കേൾക്കണ്ടോ ആഹ് കേൾക്ക്ണ്ട്.
കേൾക്കണ്ട് നേരതെ കേക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പെട്ടെന്ന് കട്ട്
അതെന്ത്യവോ പെട്ടെന്ന് കട്ടായി ഞാൻ ഓഫ് ആക്കിയതല്ല പെട്ട് പെട്ടന്നട്
ആ ആണല്ലേ എന്തായിരുന്നു ഇന്ന് നൈഗ്റ്റിലേക്കൊക്കെ ഫുഡ് പിന്നൊക്കെ രാത്രി വേറെ ഫുഡ് ഉണ്ടാക്കുവോ അല്ലെ.
ആരാ എന്ത ഇല്ലേ ചോറ് ഞാൻ വേറെ വെക്‌ ക്കലായും മഴയൊക്കെ ആയതോണ്ടേ തണുപ്പായി പോക അപ്പൊ പിന്നെ വൈകുന്നേരം വേറെ വെക്കല ഉം വേറെ വെക്കലാണ് കറിം- ഉ മറ്റ് ഉപ്പേരിയൊക്കെ
ഉണ്ടാവും ആഹ് അതെ അതെ അതെ ചോറുംണ്ടൊക്കെ നമ്മള് ചൂടുള്ളന്നെ ഇപ്പ എല്ലാരും പറയ്ണ്ടല്ലോ പിന്നെ അതായത് ഫുഡ് ഫു ഡ്ൻ്റെ കാര്യത്തൊക്കെ നല്ലോം കരുതണം കാരണം ഇപ്പോ അസുഖങ്ങൾ കൂടി വരല്ലേ മഴ ക്കാലവും കാലാവസ്ഥ അങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ അപ്പൊ ചൂടുള്ള ഫുഡ് തന്നെ കഴിക്കണംന്ന് പറയും ആ പനിണ്ട് ഷർദിണ്ട് ആ ഒക്കെ ഇണ്ട് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഇപ്പ ഇണ്ടാവണ്ട് സ്കൂളിലൊക്കെ ഇങ്ങനെ ഉണ്ടായിട്ടേ അവർക്ക് പ്രതിരോധ ശേഷി കുറവാവൊ ല്ലോ അതുകൊണ്ടന്നെ പെട്ടെന്ന് അവർക്ക് പിടിക്കും അത് കിട്ടി കഴിഞ്ഞാൽ മക്കക്ക് കിട്ടിയ പിന്നെ ഞമ്മ ക്കുണ്ടാവും
അതന്നെ നിങ്ങൾക്കെന്താ ഫുഡൊക്കെ
ഞാ ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കും ചില ദിവസങ്ങളിലൊ ക്കെ ഇതേപോലെ തന്നെ മഴയൊക്കെ ആവുമ്പോ ആഹ് മഴക്കാകുമ്പോ ഒരിഷ്ടാണ് ചപ്പാത്തി മീൻ കറിക്കൊ ക്കെ മീൻ കറിയൊക്കെ ഉച്ചത്തെ ഇണ്ടെങ്കിൽ പിന്നെ അയ്ക്ക് ഞാന് ചോറ്ക്ക് പോരായ ഇള്ളേക്ക് പിന്നെ ഞാൻ ചോറ് വെക്കൂല ഇപ്പ എന്തെങ്കിലും ദോശേ ഇത്പോലെത്തേൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലും അല്ലേ പിന്നെ ചപ്പാത്തിന്റെ പേ ക്കറ്റ് വാങ്ങാൻ കി ട്ടൊല്ലൊ ഇപ്പം വല്യ ചപ്പാത്തി ആ അത് അതന്നെ അ ആ അതെ അതെ അതെ ഇപ്പ ഇവിടെ കമ്പനീ അടുത്ത് കടയിലൊക്കെണ്ട് അവര് കൊണ്ടയേക്ക്ണ്ട് അപ്പം അങ്ങനെ ഒരു പാക്കറ്റിന് അയ്മ്പത് രൂപ അങ്ങനെ ആ ടൗണിലായിട്ട് ന്ന് പറയാൻ പറ്റൂല്ല എന്നാലും അടുത്തന്നെ സ്കൂള് മദ്റസ് സാ വള്ളി പിന്നെ അതുപോലെ പീട്യാ ആ എല്ലും ഉണ്ട് ആ എല്ലൂണ്ട് ബേങ്ക് പഞ്ചായത്ത് ഒക്കെ എടുത്തുള്ള ഏകദേ ശം ഒരു ഉള്ളോട്ടല്ല എന്നാലും വല്ല്യ ടൗണ് സി റ്റിയൊന്നല്ല നല്ല ആവശ്യത്തിന് എല്ലാ സംഗതികളും പ ട്ടന്ന് കി
നല്ല താമസിക്കാൻ നല്ല സൗകര്യള്ള
ആ ആ അതെ അതെ അതെ വണ്ടി സൗകര്യവും വെള്ളത്തിനായാലും ബുദ്ധിമുട്ടൊന്നുല്ല
ഇന്നാ നല്ല ശല്യായിട്ട് ഇല്ലേനും
ആഹ് അതെ അതെ അതെ അതെ ഇന്നാ വല്ല്യ ശല്യറ്റ ഇല്ലാണും എന്നാലും പിന്നെ അങ്ങെ എല്ലത്തിും ഒരു ബുദ്ധമുട്ടില്ലാത്ത സ്ഥല ഉണ്ടാവോ ഓവറായിട്ട് വണ്ടിന്റെ കാര്യങ്ങളൊക്കെ അ നമ്മള് കേ കൂല അതായത് ഈ റോഡ തന്നെ വണ്ട നമ്മള് വീടൊക്കെ ആായാല് ഭയങ്കര സൗണ്ട്സ്
അങ്ങാടെക്ക്‌ എങ്ങനെ പിന്നെന്ന കൊറ കൊറച്ച് ദൂരം പോവാണ്ടോ ഓട്ടോക്ക് പോവാണോ
പിന്നെ അങ്ങാടക്ക് കുറച്ച് പോകണം അത് കുറച്ച് പറഞ്ഞാല് ഒരു അറുപത് രൂപന്റെ ഓട്ടോാർജ് ണ്ടാവുള്ളൂ എല്ലാം എല്ലാം ഹ്പറ്റലൊെ പോണ എന്നണ്ടെങ്ക അങ്ങനൊക്കെ പോകണം
അത് ശരി ആ അപ്പ അ
ഒ അറുപ ഇല്ല ഇല്ല അധികംൊന്നുമല്ല ഒരു അറുപ രൂപന്റെ ഓട്ടോ ചാർജ് ഒക്കെ ഉള്ള പിന്നെ ഇവിടു ബസ് സെക്കൻ എപ്പളും ഓരോ ടൈം വച്ച് ബസ് ല്ല പിന്നെ എന്താ അവിടുത്തെ വിശേഷങ്ങളൊക്കെ മക്കളൊക്കെപ്പോൊ ടെൻതിൽൊക്കെ പഠിപ്പ് എങ്ങനെ പോണണ്ട്
മക്കളൊക്കെ പഠിപ്പൊക്കെ അങ്ങനെ പോ ഫോണ പത്താം ക്ലാസ്ാണ് കുട്ടിയട്ട പ്ലസ് ടു ആണ് അടുത്ത വർഷംൊക്കെ എങ്ങനെയൊക്കെ റിസൾട്ട് വരിന്നൊക്കെ അറിയില്ല
അതെ അതെ അതെ പ്ലസ് ടു പ്ലസ് ൽസ ഒക്കെ ഉണ്ടല്ലേ
ആഹ് എല്ലാരും ഉണ്ട്
ഇപ്പളെ നിങ്ങ അന്റെ പിന്നെ ഒന്നേ നല്ല രീതിക്ക്ന്ന് മോട്ടിവേഷന ഒക്കെ കൊടുത്ത് കൂടെ ഇരുന്ന് അങ്ങനെ കൊടുത്താൽ മതി അവ റെഡി ആഓ പിന്നെ മക്കളാണല്ലോ ഓക്ക്റിയാലോ എങ്ങനെ എന്തന്നില്ല അവര് പഠിക്കണംമെന്നല്ല അവ എന്നെ തീരുമാനിക്കണം
ആ വരണ്ട ആ നമ്മൾക്ക എനിക്ക് പിന്നെ കെ ജി പഠിക്കാൻ ചെറിയട്ടുണ്ട്
ആ അതെയ ഒതു മണം നോക്കാ അതന്നെ ഓനിപ്പോ ഇവരെ പോലെ ആവൂലല്ലോ
ഉം പ്ലസ് ടുൽ പഠിക്കണ പ്ലസ് ടുൽ പഠിക്കണ കുട്ടി ആണ് ഓ പിന്നെ കൊറച്ച് ഇപ്പൊ പറഞ്ഞടീം അങ്ങനെയൊക്കെട അങ്ങനെ പോണ് ആഹ് പോട്ടെ അതന്നെന്റെ പിന്നൊണ് എന്ന പോയിട്ട
ക്കാ കാർന്ന് അത് ശരി ആ ഇന്നലെ പിന്നെ റേണാൾഡോൻ്റെ കളി കണ്ടായിരുന്നു തോന്നുന്നുണ്ട് പോർച്ചുലിന്റെ ആ പിന്നെ അതിന്റെ രണ്ട് ദിവസം മുന്നേ മെസ്സിന്റെ കളി ഇല്ലേ ന്നോ അതൊക്കെയാവുമ്പോഴൊക്കെ പോവുള്ളു
ആ അതന്നെ എല്ലാം കളിക്കൊന്നും പോയി കാണൂല്ല
ആണ്
വേറെ എന്തൊക്കെ അനക്ക് എത്ര മക്കളാ
എനിക്ക് മൂന്നാളാണെ മൂന്നാ ആ എനിക്ക് ഒക്കെ ചെറിയ മക്കളാണ് മൂന്നാം ക്ലാസ്സിലാണ് വല്യ മോന്നേ
ഒങ്ക ചെറിയട്ട്
ആഹ് ചെറിയ കുട്ടികളാ ചെറുതിന് മൂന്നര ആല്ല അംഗൻവാടി പോകണ്ട് ഇപ്പളേ ഏ ഞാൻ ഇപ്രാവശ്യം എൽക്ക ജ ആ എൽ കെ ജി ചേർത്തിട്ട നാല് വയസ്സയിക്കോട്ടെ വിചാരിച് എൽ കെ ജി ചേർക്കാന് അപ്പൊ ആള് ആ അടു അടുത്തണ്ട് അടുത്തുണ്ട് അതെവിടെ അഞ്ച് മിനിറ്റ് ദൂരള്ളൂ അപ്പൊ ഇവര് പോകുമ്പോ ഓളും ഇറങ്ങും ഞാനും ഇറങ്ങും അയിന് അവളെ ആക്കി കൊടുത്ത പിന്നെ അ കുറച്ചൊരുടൈം കുറച്ചൊരു ഫ്രീ ഉണ്ട് ണ്ടാവുവേ ആ ടൈ ആ ടൈമില് നമുക്ക് എന്തെങ്കിലുക്കെ ഇല്ല വർക്കിന് പോണില്ല ഞൻങ്ങനെ ഇതെപോലെ വർക്ക് ഫ്രമ് ഹോം ആയിട്ടൊക്കെ എന്തെലും ചെയ്യും പിന്നെ ഞാനിങ്ങനെ ഒര ക്കതിൻന്റെ കീഴൽ ടീച്ചർറായിട്ട് വർക്ക് ചെയ്യണ്ട് ഇങ്ങനെ ഇവക്ക് ക്ലാസ് എടുത്ത് കൊടുക്കേണ്ടേ ഊഷന് ആ ഓൺലൈന ആയിട്ട് ട്യൂഷൻ കൊടുക്കുണ്ട്കുട്ടാൾ ക്ക് അത് പിന്നെ ഈവനിംഗ ആണ ക്ലാസ് ഇ സ്കൂൾ തോർന്നതോണ്ട്
അതെഅതെ എത്രാം എത്രാം ക്ലാസൊക്കെയാ കൊടുക്കണേ
അത് ഒന്ന് രണ്ടൊക്കെയാണ് കൊടുക്കണേ പിന്നെ ഞാൻ കൂടുതൽ ബേസ്സാണ് കൊടുക്കണത് അറബി ഇംഗ്ലീഷ് മാത്സ് മലയാളം അതിനൊക്കെ ബേയ്സ്സ് ആ അത് രണ്ട് മാസത്തെ കോഴ്സ ആയിട്ട് കൊടുക്കും ആ മദ്രസ വിസനുമുണ്ട് മദ്രസ ഉണ്ട് മദ്രസ ക്കേ വേറെ മെൻഡേഴ്‌സ്ണ്ട് ഞാനങ്ങന മദ്രാ സഞാനഅങ്ങനെ എടുക്കാറില്ലയിനി നമ്മള് ഇതിൽ ഇന്റർവ്യൂക്കെ അറ്റൻറ് ചെയ്ത് ലി പാസ് ആയിരിക്ക്ക അങ്ങനെയൊക്കെ ക്ലാസ് കിട്ടുള്ളു ഖുറാനൊക്കെ ഇള്ളതല്ലേ അപ്പൊ പിന്നെ ടീച്ചേഴ്സിന് അങ്ങനെ നമ്മള് തെറ്റി പറഞ്ഞൊടുക്കാൻ പറ്റൂലല്ലോ അതുകൊണ്ടന്നെ നമ്മള് അങ്ങനെ പറഞ്ഞ് കൊടുക്കാൻ അങ്ങനെ നല്ലതുള്ള ടിച്ചേസിനെ എടുക്കുള്ളൂ മദ്രസട്യൂഷൻ ഇണ്ട് സ്കൂൾ ട്യൂഷൻ ഉണ്ട് പിന്നെ സ്ത്രീകൾക്ക്ന്നൊയിട്ട് വീട്ടിലിരുന്നായിട്ട് സ്റ്റിച്ചിങ് അതുപോലെ കേക്ക് ബേക്കിങ് ആട് സ് ആൻഡ് ഗ്രാഫിറ്റിങ് അങ്ങനൊക്ക
ആ അതെ അതിന്റെ പേരെന്തങ്ങള് തായി വർക്ക് ചെയ്യുന്ന അതിന്റെ കമ്പനി അയി
ആ അത് അങ്ങനെ പറയാൻ പറ്റ റ്റുല്ലല്ലോ ഒക്കെ അത് ഞമ്മുക്ക് പിന്നെ ആ അതെ അതെ അതെ അതൊരു അക്കാദമിയാണ് ഒരു കോ ലൈൻഎജുക്കേഷൻ സ്ഥാപനംന്ന് പറയും അപ്പം അതിന്റെ കീഴിലിങ്ങനെ വേ സ്ത്രീകള്ണ്ട് പ്പൊ വീട്ടിലിരുന്നട്ട് എന്തെങ്കിലും ഒരു വരം മാനം ഇണ്ടാക്കാന്നുള്ള രീതിക്ക് ഏഹ് കൂടിയ സ്ത്രീകളെ കരു ഫോമാണലെ ലിസോൺലിയാണോ ഇതില് ആ അതെ അതെ അപ്പ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പൊ പടിപ്പൊക്കെ കഴിഞ്ഞാട്ട് വീട്ടിലിരിക്കണോര് കുട്ടികളെ ചെറുതായതുകൊണ്ടും അല്ലെ വീട്ട്ന്ന് പോവാൻപറ്റ സാഹചര്യം കൊണ്ടൊക്കെ പഠിപ്പ് മുടങ്ങിയ ആൾക്കാരും കൂടുതൽ വർക്കെയ്യാൻ പറ്റാത്ത ആൾക്കാരും ഒക്കണ്ട് ണ്ടാവോലോ പ്പ ട്ടി ട്ടി സി പരമായിട്ടോരോന്ന് പടി ചോലൊക്കെ ഒല്ക്കൊക്കെ പറ്റിയൊരു പ്ലാറ്റ്ഫോമാ
ആ ശരി ഭർത്താവോ ഹസ്ബൻ്റ് എന്താചെയ്യണെ ആ അന്ന് മഴ ഉച്ചക്ക് ശേഷം നല്ലൊരു മയ പെയ്തു
അത് ഇണ്ട്ല്ലേ ആ ഇവിടില്ല മയൊന്നും വല്ലാ പെയ്ത് ട്ടില്ലേ നല്ല
അത് ശരി ഇന്ന് ഇതിലെ ഉച്ചക്ക് ശേഷണ് ഉച്ചക്ക് ശേഷം ഇതുവരേം മഴന്നെണ് നല്ല മയ
ഏ അത് ശെരി ഇവിടെ മയൊന്നുല്ലട്ടോ ഇപ്പ ഞാൻ പറഞ്ഞന്ന് വന്ന് കെടന്നപ്പോ ഏ കെടന്നപ്പോ ഫേനൊക്കെ ഇട്ടപ്പളേ ഏ അത് ശരി
എടില്ല എടില്ല ഇല്ല ഇല്ല എടിയൊന്നും ഇത് വരെ വന്ന
ഏ അത് ശെരി പക്ഷെ എന്നാ ഇവിടെക്കി ‌ മഴ എന്റെ ഇനിക്ക്ന്താ എവിടോ പെയ്യണ ശാഗാവും ഇവടെ മൂടലിണ്ടായി നല്ല മൂടല്ണ്ടായിന് ഞങ്ങളിപ്പൊ പ്പെയ്യും ഇപ്പപ്പെയ്യും ന്ന്വിജാരിച് ഇരുന്ന് പക്ഷെ പെയ്തില്ല ഇപ്പ രണ്ട് മൂന്നിസായിട്ടന്നെ മഴ അങ്ങനെ കൊറവാ
വീട്ടില് ഞാനും പിന്നെ മക്കളൊന്നെ ഒള്ളൂ ഹസ്ബന്റ് ഗൾഫിലാണേ ആഹ അപ്പൊപിന്നേ ഞാനും മക്കളന്നെ ഒള്ളു പിന്നെ ഞങ്ങള് വേറെ പോന്നതാണേ ആഹ ആള്പ്പൊ വെയ് ഇപ്പ ഈ പോക്ക് പോയിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ കുറച്ച് നാലായി നാലഞ്ച് മാസാആയിട്ടുള്ളൂ അപ്പൊ ഈരണ്ട് വർഷത്തോളം ഇവിടെ നാട്ടിൽഎന്നെനി നമ്മ ചെറിയൊരു ഫർണിച്ചറിന്റെ പരിപാടിയാ അപ്പഇവിടെ ബിസിനസ് പരം ഇല്ലില്ലില്ല്യ അങ്ങനെ സ്ഥിരായിട്ട് അവിടെ ആയാ ളൊന്നല്ല അപ്പൊ കുറച്ച് ഒന്നെ ഒപ്പൽ രണ്ട് വർഷം ഒന്നര വർഷൊക്കെ പോയി വന്നു അങ്ങനെ നിക്കും കൊറേ നിക്കണ ആളല്ല അതെ അതെ ആവിശ്യ ആവശ്യില്ലല്ലോ ആ അതെ അതെ അതിന്റെ ആവശ്യയൊന്നുല്ല പിന്നെ നമ്മുക്ക് ഇനി അങ്ങനെയൊക്കെ പോണന്നുണ്ടെങ്കിൽ അങ്ങനെ പോയി എത്തിപ്പെടും അത്രയന്നെ
അത് ശെരി
അതന്നെ പിന്നെ എന്തേന് ഇന്ന് രാത്രി എന്തേനു ഫുഡ് എന്ന് പറഞ്ഞേനെ
രാത്രി സാധാ ചോറും കുട് മോര് കറിയും ഒക്കെ ഉപ്പേരിയൊക്കെ അത മീൻവർത്തൊക്കെ ഉണ്ടായിന് മൊട്ട മൊട്ടയുണ്ടായിന് ഇം
ഓക്കെ
മക്കളൊക്കെട്ട് എന്താ പറയണ് ആ ഇണ്ട് ഇണ്ട് ഇണ്ട് അടുക്കള തോട്ടം കൊറ കൊറച്ചുണ്ടാക്കിനി പച്ചക്കറിയൊക്കെണ്ടയിന് വെണ്ട ചെരങ്ങ പയർ മത്തന് എല്ലോണ്ടയിന് കയ്പ്പയ്ക്ക
കയ്പ്പങ്ങക്കെങ്ങ എണ്ടാവൂല്ലേ കയ്പപ്പങ്ങനേ അല്ലിമലല്ലേ അതിണ്ടാവു വള്ളിപ്പൊലെ ഇങ്ങനെ പ അങ്ങനെ കെ
ആ പന്തല് പന്തല് ചെരങ്ങ് ചെരങ്ങക്കും കയ്പ്പങ്ങ ക്ക പന്തലിട്ടിട്ട് ആ പയറിനൊക്കെ പന്തലിടും ഇം പിന്നെ ആ കോവക്ക് വള്ളിമേലാ ഇണ്ടാവ കോവയ്ക്കാ പ്പെ ഞാൻ കുഴിച്ചി ട്ടീനിം പക്ഷെ അത് ഇണ്ടായിട്ടില്ല
ആഹ് അതെ അതെ വീട്ടില് ഇണ്ടാക്കി കഴിക്ക്ണൊരു വേറെ ഫീലന്നെല്ലേ നമ്മള് ഇണ്ടാക്കിയ സാധനം നമ്മള് ഇണ്ടാക്കി കഴിക്ക
നമ്മക്ക് അതൊരു രസാണ് വൈകുന്നേരൊ
ആ രസാണ് അതെ നോക്കാനൊക്കെ ആ നനക്കാനും
അയ്ന്ന് പറിച്ചൊട്ന്നൊക്കെ വെക്കുമ്പോ അത് വേറൊരു ഇതാണ്
അതെ ഇതൊക്കെ പെട്ടന്ന് ഇണ്ടാവോല്ലോലെ ഓ ഓവറായിട്ട് ഇപ്പയ്നെ നോക്കണ്ട ആവശ്യന്നുല്ല
ഇല്ല ഇല്ല കൊറച്ച് എന്തേലൊക്കെ വളൊക്കെട്ട് കൊട്ത്ത്ങ്ങാണ്ടെയ് പിന്നെ നനച്ചും എന്തെങ്കിലൊക്കെ ചെയ് ചെയ്യും ഉം ഇപ്പക്കൊ കഴിഞ് വേ ഉം വേനൽൽക്കെ വേനൽക്കാലത്ത് ഇനി ഇണ്ടാ ക്കിനി ഇപ്പം അ ഒക്കെ കഴിഞ്ഞ് ഇനി അയ്ച്ച് നട്ടിട്ട് വേണം ഒഴിച്ചിട്ടിട്ട് വേണം
മഴക്കാലത്ത് എങ്ങനെ ഈ ടൈമിലൊക്കെ ണ്ടാക്ക്യാ പെട്ടനന്ന്ണ്ടാവൂല്ലേ അല്ലെങ്കിലും മഴത്ത് ആഹ് പെട്ടെന്നണ്ടാവ പെട്ടെന്ന് മൊളച്ചൊക്കാവൊല്ലോല്ലേ ആ അപ്പഴും നശിക്കൂലേ ആഹ് അഅ് ശെര്യാ അഅ് പർഞ്ഞപ്പൊ നല്ല മഴയാല് കൃഷികൾക്കൊന്നും നല്ലതല്ലാന്ന് ഇത് പെട്ടെന്ന് ത് ഇപ്പൊ എന്താ റ്യോ പെട്ടെന്ന് കുറേയെടെ വെയ്ലായിട്ട് മഴ പെയ്യുമ്പോ പെട്ടെന്ന് നമ്മള് പുല്ല്കളെന്നെ മൊളക്ക്ണെ കണ്ടില്ലേ ങ്ങള് പെട്ടെന്ന് പെട്ടെന്ന് ആ അങ്ങനെ പെയ്യണല്ലേ എട കൾക്കായിട്ട് ഇങ്ങനെ മഴ കിട്ട്യാട്ട് ആഹ് അങ്ങനങ്ങനെ ണ്ടാവ ആഹ് ഞാനിപ്പോ വടെ രണ്ട് കറ്‌മൂസന്റെ തയ്യ് അട്ത്തൊരു താത്ത തന്നാട്ട് കുയ്ച്ചിട്ടീ നി കർമൂസൻ്റെ തെയ്യ് അപ്പൊ അതൊക്കെ ഇതേമാരി നല്ല വെയ്ലിൻ്റെ ടൈമിലാ ഞാൻ കുയിച്ചിട്ടെ അയിൻ്റെ പിറ്റേന്ന് മുതലെന്നെ മഴന്നെ തൊടങ്ങി. അപ്പൊ അത്പ്പോ വെല്ല്യെ പ്രശ്നല്ലാതെങ്ങനെ വളർന്നു വെര്ണ്ട്. വെള്ള അല്ലെങ്കി ഞങ്ങളിങ്ങനെ വെള്ളം പാർ ന്നൊട്ക്കേണ്ടായ് ന്യോ പർത്ത് ഇപ്പൊർത്തൊക്കെ രണ്ട് രണ്ടെണ്ണംണ്ടേ പിന്നെ ഒര് കറിവേപ്പില കറിവേപ്പിലൊക്കെ ക്കെ നമക്ക് നല്ല ഇതെന്താ കഞ്ഞിവെള്ളാക്കെ പാർന്നൊട്ക്കന്നൊക്കെ പർഞ്ഞേ
കഞ്ഞി ആ ആ കഞ്ഞിവെള്ളം കോഴും ബീഫൊക്കെ കയ്ക്ക്യേ വെള്ളാക്കെ പാർന്നൊട്
വെള്ളം ആ മീന്റെ വെള്ളോ ആ അങ്ങനെക്കെ പറിണേക്ക. നല്ല ഉണ്ടാവുന്നൊക്കെ കഞ്ഞിവെള്ള നമ്മള് തലേന്ന്ത- കഞ്ഞോളം നല്ല പളിച്ചിട്ട് അത് വർന്നോടുക്കണ തോന്നു- ഇല്ലേ ആ അങ്ങനക്കെ ആഹ് - കെ ശരി എന്നാല്-